ലോ ആ കേക്ക്ന്ന്ണ്ട് എന്തെല്ലാ വിശ..
നല്ല വർത്താനം തന്നെ ന്താണ് പണിയൊക്കെ കഴിഞ്ഞോ?
ആ പണി ഇങ്ങനെ കഴിയണന്ന് നോമ്പല്ലേ
ആ ആ നോമ്പിന്റെ പ.. ആ അതൊണ്ട് പിന്ന രാവിലെ അത്ര പണി ഉണ്ടാവൂല
ഉം രാവിലെ പണി ഇണ്ടായിരുന്നു മക്കളെ സ്കൂൾ പറഞ്ഞേക്ക ഒരു മോനെ സ്കൂൾ പറഞ്ഞെച്ച് ട്യൂഷൻ പോയി മ.. റ്റോനെ കടക്ക് പോയപ്പോൊ ഓനിക്ക് ഫുഡും കൊട്തയച്ചി ഇനിപ്പോ ഓ വല്യ പണികള്
ആഹ പിന്നെ വൈകുന്നേരാണല്ലോ മ്മക്ക് പണി ഹെ ആ ഇന്ന് നല്ല ക്ഷീണംമുണ്ട് തുടങ്ങീന് രാവിലത്തന്നെ ക്ഷീണം തുട ങ്ങീന്. ആ മഴയും വെയിലും കൂടിങ്ങനെ കളിക്യാ
കളിക്കേണ് അതന്നെ
നമ്മള് അലക്കിയത് എടുത്തിടുമ്പം മഴ
അതന്നെപ്പ ഞാന് രണ്ട്രാവശ്യം സ്റ്റെപ്പ് കേറി പ്പോയി. ഇഞ്ഞ് ഇന്നെ കൊണ്ട് വെയ്യാ നനെയാണെങ്കിൽ നനയട്ടെ ആട കെടക്കട്ടെ പർഞ്ഞു ഞാനിങ്ങട്ട് ഇറങ്ങി പോന്നപ്പോ പെരും വെയില്. ഞാനട് കേറി ചെല്ലുമ്പം പെരും വെയില് ഇങ്ങട് എറങ്ങു മ്മങ്ങട് മൂടും ചെയ്യാ അതാ നമ്മക്ക് ആകെള്ളൊരു പ്രശ്നം അതന്നെ അതിപ്പം ഞമ്മക്ക് വേറൊരു പണിമ്മക്ക് നിക്കാനും വയ്യാ അതാണ് പ്രശ്നോ
അതിന്റെ കയത്ത അതൊന്ന് ഒണങ്ങി കിട്ടിയാലാ അല്ലോ നമ്മുക്ക് ഒരു സമാധാനമാവുള്ളൂ
ആ അതെ
ണങ്ങിലങ്കിലൊരിത്ണ്ടാവൂ അല്ല മയത് ആയ കൊണ്ട്ഒന്നാമത് വത്യാശം ആ മക്കളത് ആ ശരിയാണ് മക്കളത് പിന്നെ കൊറെ എണ്ണം ഇ ണ്ടാകെയും ചെയ്യല്ലോ
നാളെപ്പൊ ക്ലാസ് ഇല്ലാത്തോണ്ട് ആഹ് നാ നാളെ പിന്നെ ക്ലാസ്ല് ഇല്ലാത്തോണ്ട് യൂണിഫോമിന്റെ ആവശ്യ ഇല്ല ഉം മറ്റേത് രാവിലെ അത് അലക്കിയിടലാണ്
ഇല്ലേലും വല്യ പ്രശ്നം വരൂല നാള ഇടാൻ ഇണ്ടാവല്ലോന്ന് വിചാരിക്കണ്ടല്ലോ അതൊണ്ട് പിന്നെ
അവ്വ്അല്ലോ
ഉം എന്നിട്ട് പണികളൊക്കെ തീർന്നാ?
അങ്ങനൊക്കാണ്. ആ കൊർച്ചുടി ഇണ്ട് ഒന്ന് തട്ടി ഇരിക്കാനും അ ഇതൊക്കെണ്ട് ആന്നോ? നോമ്പുണ്ട്. അതുകൊണ്ട് പിന്ന ഇങ്ങനെ ഇരുന്നോവും. കൊറച്ച് കഴിഞ്ഞിട്ടെടുക്കാ കൊർച്ച്‌ കഴിഞ്ഞിട്ടെടുക്കാ
ആ അതാണ് പ്രശ്നം അണ്ട് എടുത്ത് ഞമ്മള് ഈ ആ ഏ ചിലവർക്ക് സുന്നത്ത് നോമ്പായാലും ഫർ ള്നോമ്പ ആയാലും പൊരിക്കടി മ മുക്കിയണ്ക്കാരോ ചെല വീടുകള് ആ ആ
എന്തായാലും വെറന്തല് എല്ലാരും തുടങ്ങു. ഭർത്താവും തുടങ്ങൂ.
ആ ചെല വീടുകളില് ഭയങ്കര ഇതാണ്ക്കാരും രസാണ് എല്ലാരും കൂടി ആവുമ്പോ രസാണ് ഒറ്റക്കാകുമ്പോ ഈ ഒന്നും വേണ്ട എന്തെങ്കിലും ഒരു വെള്ളം കിട്ടിയാ മതി.
വെള്ളം കിട്ടി എല്ലാ ഇണ്ടാക്കി കഴിഞ്ഞാലും ഇതന്നെ അവസ്ഥാണല്ലോ.
ആ ഇണ്ട അല്ലെങ്കി ഞമ്മുക്ക് ഇണ്ടാക്കാം കഴി കാൻ ആള് ഇണ്ടെങ്കി ഇണ്ടാക്കണന് കൊഴ
ആ പിന്നെ കൊഴപ്പില്ല. ആ ഇണ്ടാക്കിയാലും കോഷഞ്ഞാണ് ഇണ്ടാക്കി കയിഞ്ഞാ തും ഇവരെ അങ്ങനെ ത് തിന്നേയില്ല വെള്ളം കുടച്ച് കഴിഞ്ഞാൽ എല്ലാർക്കും മതിയാകല്ലോ.
മതിയാവാണ് പിന്നെ ആ പറച്ചിലേ ഉണ്ടാവുള്ളൂ.
പറച്ചിലേ ഉണ്ടാകുള്ളൂ. ഞമ്മൾ എതായാലും ഇണ്ടാക്കല് ഇണ്ടാക്കണം.
ഉണ്ടാക്കാണ്ടത് ഉണ്ടാക്കണം. ഉണ്ടാക്കില്ലെങ്കിൽ വല്യ പറച്ചിലാണ്ക്കാരം. ന്ന ഇണ്ടാക്കി കഴിഞ്ഞാലോ. ഓർക്ക് അതിനോട് വല്യ ആവശ്യണ്ടാവോ ആവശ്യട്ടുണ്ടാവൂല്ല്യ.
ആ അതാണ് അവിടെസ്ഥിതി എല്ലാ സ്ഥിതിയും അതന്നെ ആ
ഉം അപ്പം ഞാൻ പ ഇന്നിപ്പോ ഇനിയിപ്പ ചോറ്ണ്ടാക്കാ. ഇന്ന് ചോറ്ണ്ടാക്കാ അയിലണ്ട് വാങ്ങി വെച്ചിട്ട്. അത് മുളകിടും ചെയ്യ പൊരിക്കും ചെയ്യ ചൊറു ചോറ് ചോറ്ണ്ടട തീ മട്ടിട്ട് വെന്തിട്ടില്ല അതാണ് ഊറ്റം വെക്കാ അതോട കൂടി പണി കയിഞ്ഞല്ലോ. എന്നി ഹ് ഹ് ഹ് പിന്നെ ഇങ്ങനെ നിസ്ക്കാരം, ഓത്തൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാച്ചിട്ടെ യിന്ന് മ് ആ നാളെ ഞിണ്ടാക്കാം ഇന്നലിം കോഴി ചിക്കനെ യിന്നേ.
പിന്നെഎന്നും ആവുമൊവന്ന പ
ഇന്നലെയും അപ്പ ഇഞ്ഞിപ്പ ഇന്നും ഇപ്പഞ്ഞപ്പ ആഹ ഇന്ന് പ്പഞ്ഞി
അതെ ആ മോള് പോകുമ്പോ മറന്നു പോയിട്ട് വല്ലോണ് വക്കണം മ്മന്ന് പറഞ്ഞിട്ട്. ഒന്നും തിനില്ല പക്ഷെ പറച്ചില് ഇതാണ്. മോള്
പറച്ചല് വലിയതാണേകാരം
അത് വേണം. അത് വേണം ആ ഉമ്മ ഉമ്മയെ അങ്ങനെയാണ് ഒന്നും കഴിക്കാത്ത ഒരാളാണ് ആ മക്കളും ആ ആ അതോണ്ട് ആ
അപ്പൊ അവര് അവരാണെങ്കിലോ ഒരാള് വരല് ഒരു സമയത്ത് ഒരാള് വരില്ല ഒരു സമയത്ത്
എ ഏ പല സമയത്ത് ഉം എല്ലാ വരും ഇവിടെ ഒരുമിച്ചാണോ. ആ ഷോപ്പില്. ആ അതിന കൊണ്ട് പിന്നെ ഒരു അങ്ങനെ രാത്രിയാവ വില്ലോല്ലോ വരുമ്പോ.
ആ ഓന് ഒമ്പത് മണിയാവും ഒമ്പത് മണി പത്ത് പത്ത മണിക്ക് വരുള്ളു. ചില ദിവസങ്ങളിൽ നേരം പണി കൂടുതൽ ഉണ്ട് ന്നുണ്ടെങ്കില് വണ്ടിമെത്തെഈ പണികളാണേ അപ്പൊ അത് പണി കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കില് ഒരു മണിയൊക്കെ ആകും. വരാന് ഉം നേരം വൈഴകും വരാന്.
മക്കള ആക്പോലു എല്ലാരും ഒരുമിച്ച് ച്ച ആകുമ്പോ പിന്നെ നമ്മക്കൊരു സമാധാനമാണല്ലോ..
അപ്പൊ ഞാൻ പിന്നെ ഓ വന്നപ്പോ എന്ത് പണി അത് ആ നേരത്തെ ഞാൻ കൊറച്ച് ചായ ഉണ്ടാക്കി കുടിച്ച കാണ്ട് ഞാൻ കെടന്നു പിന്നെ ണിക്കണ്ടല്ലോ.
ആരും ചായ തന്നെയാണേല്ലോ കുടിക്ക... ഒന്നെങ്കിൽ അവിലും ചായയും അല്ലെങ്കിൽ ഹ് ഹ്..
അങ്ങൻ ത്തൊക്കെല്ലെ ആവുല്..
അങ്ങനെ കാണല്ലോ ട്ടക്കെ അങ്ങനെയൊക്കെ തിന്നാണ്.. ചെയ്യ ആഹ അ തും ആ...
പിന്നെ ചേലോർക് പാലോർക്കും അത്തായത്തിന് ചേലോർക് പാലീഞ്ഞത്... പാല്ഞ്ഞത് ന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വൈക്കും ഓരോ സാധനങ്ങൾ ഉണ്ടാവോല്ലോ... അതിപ്പോ ഏത് സുന്നത്ത് നോമ്പിനായാലും ഫർള്ള് നോമ്പിനായാലും ഓരോ ഇഷ്ടങ്ങളാണ്... നമ്മളങ്ങനെ ഇൻണ്ടാക്കി വെക്കും വാണ്ണം... പിന്നെ..
ആ..
വെറെ എന്തൊക്കെ ന്നിട്ട്...
ഓരോ സധ നങ്ങങ്ങള് കഴി...
ആഹ ഇങ്ങള് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കൊ...
ഇണ്ട് ചില ഓരോ ന്നും കൊഴപ്പില്ല... ഒക്കെ കണക്കാ ചെല..
ആഹ വെറൈറ്റി ഫുഡൊക്കെ ഇണ്ടാക്കൊ.. ആഹഹ ആ.. വെ അതെന്നെ...
മറ്റെ ങ്ങനെല്ലാ നു .. അപ്പൊ പിന്നെ...
ആ അത്ര അങ്ങനെല്ലേ അതന്നെ... ഈ യൂട്യൂബിലും അതിലും ഇതിലും നോക്കിട്ട് ഇങ്ങനെ ഓരോന്ന് ഇ ണ്ടാക്കന്നല്ലേ..
അങ്ങനെ.. എത്തി എടുണ്ടക്ണെ ന മാക്ക് അത്തങ്ങോട്ട് ക്കിട്ടൂല...
ആഹ് ഇണ്ടാക്കാനെ ക്കെ നല്ലതെയ്ര്ന്നെയ്ക്കാരം... പിന്നെ.. ഫുഡും കാര്യങ്ങളൊക്കെ പലെത് വെറൈറ്റി ഒക്കെ ഇങ്ങനെ യൂട്യൂബീല് നോക്കിട്ട് ഇങ്ങനെ ഉണ്ടാ ക പുഡിങ്ങെള്.. പല പലവിധ പുടിഡിങ്ങെളും ഉണ്ടല്ല ഇ ണ്ടാക്കാന്... എന്തെല്ലാ ഐറ്റത്തിലിണ്ട് ഹലോ... ഹലോ... പിന്നെ... മക്കളും ഏ ഹലോ... മക്കള് പറയ്ണത് അത് ഇങ്ങനെ ഇ ണ്ടാക്കന്.. മക്കക്ക് ഇഷ്ട കഴിക്കാൻ ആള് ണ്ടെങ്കി നമ്മക്ക് എന്തു ഇണ്ടാക്കി കൊടു... ക്കാല കേൾക്കുന്നില്ലേ
അതെ അത് ന്നെ അത് ശരിയാ നിങ്ങള്...
ആ കഴിക്കാൻ ആൾ ഇണ്ടെങ്കി നമ്മുക്ക് ഇൻണ്ടാക്കി കൊടുക്കുംബളും സന്തോഷാണ്... ആ ചെല സമയത്തൊരു പൂതിയാണ്... ചെലെ സമയത്ത് നമ്മക്കാണെങ്കില് പെരും മടിയുംണ് പൊർത്തുന്ന് കയി.. കാ...
മടിയ അതെന്നേ ന്തെങ്കിലും വാങ്ങികൊണ്ട് വന്നാ കഴിക്കാ വിചാരി...
കഴിക്കാന്നുള്ളതാണയ്ക്കാരം ഇവിടെ പ്പം ഇക്കാക്ക ഉണ്ടാവുമ്പോ ചെല സമയത്ത് ന്ത്‌ റയും... ഉം ഇക്കാക്ക ഇണ്ടാവുമ്പോ ചില സമയമത്തെ പറയും.. ഇന്ന് എന്താ ന്നാവം രാവിലതെന്നെ ഭയങ്കര ഷി... ക്ഷീണാണ് ഇഞ്പ്പം ഇന്ന് ഉച്ചക്ക് പോയിക്കാണ്ട് അവിടെ പോയിട്ടാ മറ്റേ മന്തി ഒന്ന്ടെ കഴിച്ചെങ്കിലേ ഷി.. ശരിയ ഉള്ളു തോണ്ട്
അത് ന്നെ അതാവോ മ്മക്ക് അങ്ങോട്ട് മ്മക്കും സുഖാവും
എന്താന്ന് അറിയില്ല ഭയങ്കര ഷീണണത് പറ അത് ക്ക മനസ്സിലായി കിടന്നത്തെ ഷീണ് എന്താണെന്ന അത് അവിടെ പോയി കാണ്ട ആ മന്തി ഒന്നാല കഴിച്ചേണ്ടി വര അതിനുള്ള ശീ
ഹതെ എവിടെ അതൊക്കെന്നെ സ്ഥിതി
അതിനുള്ള ഷീണല്ലേ നോയിക്കുന്നോട്
ഉം അതന്നെ ഞമ്മക്കും അങ്ങനെ തന്നെയ നീന്ന് ഉം ആ എവിടെ അങ്ങനെ ൻ കൊറെ ആ എടക്കൊന്ന് ന്ത്‌ തോന്നുല്ലേ
ആഹ് നമ്മളൊന്ന ങ്ങനെ പോറ്
ആ പോയി ഒരു സമാധാനം ആ ഒരു രസണല്ലേ പിന്നെട പുറത്ത് ആ വ് സര് അന്നേര്
അള്ള അത് ഭയങ്കര സന്തോഷം അത് പറയ മോന് മ മക്കള് പറ ഞങ്ങളെ കാത്തു നിക്കണ്ട ഞങ്ങളെതാക്കണ്ട ഞങ്ങള് പോ ഞങ്ങള് ഞങ്ങളെ ഫ്രണ്ട്സ് ക്ളെ കൂടെ അവ് ക്കുംപടുക്കും ഒക്കെ പോക്കും കഴിക്കലൊക്കെ ഉണ്ട് ഞങ്ങളെ കാത്ത് നി ക്കേണ്ട ആവശ്യ ല്ല്യ മ്മച്ചി ക്ക് പോവാം പ മോത്തൊ മ്മച്ചിക്ക് പോയിക്കോ എ മ്മച്ചിക്ക് പോവാ പറ്റ് മ്മളല്ലേ പോവു ഉള്ളൂ എന്ന ട്ടൊക്കെ പറയി
അല്ലേ ഓരോ ഒന്നും കൂട്ടാതെ പോയിണ്ട് ങ്കി പിന്നെ പറയെം ചെയ്യു അ ഉമ്മ എപ്പളും പോക്കാ പിന്നെ പുറത്ത് ങ്ങട്ട അത് പോയാല അത് പറയെം ചെയ്യും
ത് ആൺകുട്ടികളല്ലേ
ആ ആഹ പെൺകുട്ടികളാവു പിനെ ആ വന്നു പോണെ ആ വീട്ടിലെക്കായോ ന്നെ ന്റെ വീ മക്കളാവുമ്പം പിന്നെ അങ്ങ വേഗം ന്റെ വീട്ടിലേക്കാ പോവാ. അവിടെ നല്ല ആളുകൾണ്ടായങ്ങോണ്ട്
ആ
വേഗങ്ങോട്ട് ഓടിക്കാളും. ആയ്ച്ചേലൊര് ലീവ് കിട്ട്യാ അവിടേക്കെത്തണവർ
ആഹ്ഹഹ അതന്നെ! ഉം ഇവടെപിന്നെ ആകുട്ടികളായ കാരണം ഓര് ക്ക്പിന്നെ ഫ്രണ്ട്സുകളുംതൊക്കെ എല്ലേരും ഫ്രണ്ട്സുകളാണല്ല, ഒരാളെ മാതിരി മറ്റ്ഓൻ മൂ മൂത്തോന്റെ ഫ്രൻസളന്നെണെകാരം എളോൻ്റിം ഫ്രൻസള്, എളോന്റെ ഫ്രൻസള് മൂത്തോൻ്റിം. അങ്ങനെല്ലേ!
ആ അങ്ങനൊക്കെ, ആ അതുകൊണ്ട് പിന്നെ ഓര് ങ്ങ ഓര്ക്ക് ന്നെ പുറത്ത് പോവാണ്ട്
ആ ഓര്ക്ക്ങ്ങനെ പൊർത്തോവാണ്ടാവും. അവ്ട്ക്കോവലും വട്ക്കോവാനും ആണ്ടോവാനും ഇങ്ങണ്ടോവാനും. മ്മച്ചിന്തിനാ ങ്ങളെ കാത്ത്ക്ക്ണ് ഞമ്മള് വിചാരിക്ക്ണന്താ ഓര് പാവം ആ അത് പറിന്റെ മോന്, ആദിക്കൊക്കെങ്ങൻതന്നെനിമ്മാ ഇപ്പൊ ഒറ്റക്ക, പ്പ സ്വന്തായില്ലേ, ഇപ്പൊ ഞ്ഞി മ്മച്ചക്ക് പോ പോവാലാ ഞങ്ങളും പോവലില്ല്യേ, ആ അങ്ങനെ പർ
ആ വ ആ ഓരൊക്കെ പിന്നെ അങ്ങനെ ആവല്ലോ
ന്നാ ശരിട്ടാ ഇൻക്കൊരു കോള്വര്ന്നേ
ആ ആ ഞാനും പറയാൻപോവേനി ൻക്യൊഒന്ന് വ ആ വര്ന്ന്ണ്ട്ന്ന് ആ ആ ന്നാ ശരി. ഞാ പിന്നെ വിളിക്ക്ണ്ട്. ആ ആ ആ ശരി ശരി